ഹലോ അല്ലാ
ഞാൻ നേരത്തെ വിളിച്ചപ്പോ കിട്ടീല്ല
ആഹ വന്നില്ല കോള് വന്നില്ല
മ്മ് -മ്മ് ആഹ പിന്നെ എന്ത
പിന്നൊന്നില്ല കഴിച്ച് കഴിഞ്ഞ് കൊണ്ട് വച്ച് പാത്രൊക്കെ
കഴുകിയാ
ആഹ
നീ അമ്പോത്
അടെ
ഉം കൊള്ളാം കൊള്ളാം
ഉം സണ്ണിലിയോൺ ണ്ടായിരുന്നു ഒരു ദിവസം കൊച്ചിയില്
ഏ ഏ
പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല എനിക്ക് അന്നായിരുന്നു ഫെജോന പ്രോഗ്രാം
ഓ മിസ്സാക്കി
അത് മാത്രമല്ല ഇതുണ്ടായിരുന്നു ക്യാഷ് പേയ്മെന്റ് ചെയ്താലേ കറാൻ പത്തുള്ളായിരുന്നു രണ്ടായിരം പേർക്കെങ്ങാണ്ടുള്ളത് എൻട്ര ഉള്ളായിരുന്നു.
ഉം നീ പ്രോഗ്രാമായിട്ട് ഒന്നിക്കല്ലേ.
റ്റോ പ്രോഗ്രാം ഒക്കെ ആയിട്ട് വന്നെയാണ്.
ഉം.
എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തിയെ-
ഉം.
അതെ
ഉം അങ്ങട്ട് എന്തൊക്കെയ പരിപാടി കല്യാണം മറ്റേ എൻഗേജ്മെന്റ് ആയില്ലേ എവിടെ.
ശ്രീകുട്ടിയുടെ.
ഉം.
ആഹ്.
പോണ്ടേ എന്താ എങ്ങനെയായി പോന്നെ.
പോണം ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ ഏ എതാ ഡേയിറ്റ്
ഞാൻ മറന്ന് എന്നായാലും ഏ ഇങ്ങനെ പോകുന്നെ
ട്രെയിനിന് ഞാൻ അവിടെ ആയിരിക്കും.
എവിടെ വീ
അല്ല അങ്ങ് എറണോളം.
ആഹ അപ്പൊ എങ്ങനെയാ
ട്രെയിനിലായിരിക്കും പോണത്.
ഏതാ നോക്കിരുന്നോ.
ഇല്ല ഈ പോകുമ്പോം പറയി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പോഴത്തേക്ക്.
ക്കെ ഞാനാണെങ്കിൽ . അന്ന് വീഡിയോ കോൾ ചെയ്ത പറഞ്ഞിരുന്നല്ലോ. ഉ രാവിലെത്തത് നോക്കാന്ന് അവിടെ ഒരു. പത്ത് മണിക്കാവുമ്പത്തേക്കും എത്തും.
ആഹ് ആഹ്.
ണങ്ങളോ.
ആഹ് നാള ആഹ്.
ആ അപ്പം അവിടുന്ന്. രാവിലെടോ.
ാവില്ല. അപ്പം അന്നേ വരുത്തോളോ എ എൻഗേജ്മെന്റിന്റന്ന്
അല്ല അന്ന് ഉച്ചക്ക് എത്തുള്ളൂ. മറ്റിയത് ഒന്നെ അല്ലെടോ തലേന്ന്.
അങ്ങനെ പറ
തലേന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടെത്തും.
ആഹ്
പിന്നെ രാത്രിയത്തെ ട്രെയിനാണല്ലോ അത് എന്താ രാവിലെങ്ങാനും എത്തൂലേ നേരത്തെ എത്തും.
ആ വെളുപ്പിനേ എത്തും.
ആ അതില് നല്ലത് ഇതാണല്ലോ ഇതാകുമ്പോ വൈകുന്നേരല്ലേ എത്തുകള്ളൂ അപ്പത്തേക്കും പോയാലും മതി കണക്കാക്കിയിട്ട് ഉം അങ്ങനാണ ഒരുമിച്ച് അതിന് പോവാ അവിടന്ന് ഒരു കൂട്ടം വരുല്ലോ അപ്പൊ ഒരുമിച്ച്
തിരുവനന്തപുരത് ത് ന്നുണ്ടല്ലോ ഞൻ അന്ന് വന്ന ശമയ യാ ഉണ്ട് എത്ര മണി ഒരു നാല് നാലര ഒക്കെ ആവുമ്പഴത്തേക്ക് ജ്യോതിയുടെ വീട്ടിലോട്ട് പോവാൻ ഡയറക്ട് ബസ്സുണ്ട്
ആ ആ ഒരു ടൈം
ഉം നാലര അഞ്ച്മണി അഞ്ച്മണി എങ്ങാണ്ടാ ട്രെയിൻ ഉം
ഒരു മിൻറ്റെ
ആ
വരാ
ഏഹ്
ആ എന്നിട്ട്
ആ അഞ്ച് മണിക്ക്ങ്ങാണ്ടാ ആ ട്രെയിനുള്ളേ
ഇ ബസ് അതിനു ശേഷം എപ്പളാന്നറിയോ
അതിന് ശേഷം പിന്നെ ബസ് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല
ആഹ്
ഈ ഒരു ഗ്രാമവാണേ ഗ്രാമം ഉം
ആഹ
തുകൊണ്ട് എന്താ പറയാ കൊർച്ചുള്ളിലാ അല്ല ശ്രീകുട്ടുടെ വീട്ടു ട്ട് പോവാനില്ലേ അവൾ അവ് അവടെ എല്ലാരും തിരക്കുവായിരിക്കും
ഉ ഇല്ല കൊഴപ്പില്ല അത അപ്പൊ അത്തേക്ക് എെങ്കിലൊക്കെ ചെയ്യാം
അതെ അതതെ അതെെ ആ അവളും വരണി ഇല്ലേ
ആഹ ആഹ അ ഒരുമിച്ച് അതാ നമ്മള് കൊറച്ച്ാൾക്കാരായാലോ ഉ അത മതിരി അപ്പം ഒരുമിച്ചച്ച് ഓവന ആണെങ്കിലും
അതെ അതെ ഡ്രസ്സ് എടു ക്കണന്നുള്ള മോഹം അങ്ങ് തീർന്ന് കക ചോ സാമയാ ആയാ ഇപ്പോഴത്തേക്ക ഒന്ന ഇല്ല കയ്യില് ഓ
എഫസ് ഉന്താല
അത്തെ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു രണ്ടായിരം രൂപയെങ്കിലും കയ്ൽ കാണണതാ
ഉം
ഇവിട്ട അതും ഇല്ല പത്ത് രൂപ പോലും ഇല്ല ഇന്ന് ഞാൻ ട്രെയിനിൽ കുടുങ്ങിപ്പോയടോ ഓ ആക വിഷയം
ഉം
ഗൂഗിൾ പേ വർക്ക് ആവാണ്ട് മെട്രോ കാർഡു ആയിട്ട് ഞാൻ മെട്രോ കാർഡില് ഇരുപത്തിൊൻമ്പത് രൂപ ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ അതുമായിട്ട് അങ്ങ് കയറി
ഉഹ
ഇപ്പ എൻന്റെ മനസ്സിൽ ഇറങ്ങുന്നിടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ചാർജ് ചെയ്ത് ഇറങ്ങാൻ പറ്റും അതനട ഇീതെടുത്തില്ല ഞാൻ
ഉം
കേറി കാർഡ് അവിടെ ചെന്ന് കാർഡ് കൊടുത്ത് പേയ്മെന്റ് ചെയ്യാൻ നിന്നപ്പോ ഉണ്ടല്ലേ ഗൂഗൾ പനങ്ങളില്ല
ഓ
ആഹ ആഹ ആഓക്കെ പെട്ട് ഞാൻ വിചാരിച്ചു പെട്രോയിന്ന്വെ ഇറക്കിയിടൂല ഒമ്പത് അമ്പതിന് ട്രെയിൻ
ആ
അയ്യോ ഞാൻ ഇന്നലെ ലാസ്റ്റ് ഞാൻ ചേച്ചിയോട് പറഞ്ഞ് ചേ എനിക്ക് ട്രെയിന് ഇപ്പ വരും ചേച്ചിന്ന് പറഞ്ഞ് അപ്പ ആ ചേ- ജിലാസ് റ്റ് എൻ്റടുത്ത് പറഞ്ഞ് എന്തെങ്കി ഒരു പണി ചെയ്യ് മോള് പൊക്കോ തിരിച്ചു വരുന്ന സമയത്ത് ക്യാഷ് ആയിട്ട് ഇവിടെ കൊടുത്തിരുന്നാ മതീന്ന്
ആ നല്ല മനസ്സുള്ളോര്
അതെ അന്ന് അതിലും കോമഡി ഉണ്ട് അവിടന്നോടി ഇപ്പറത്തൊരു ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോളേ ഗൂഗിൾ പേയില പൈസ സ അ എൻ്റെ അണ്ണനെ വിളിച്ചിട്ട് കിട്ട് കിട്ടുന്നില്ല നെറ്റ്‌വർക്ക് കണക്റ്റ് ആവുന്നില്ല
ഓ നെറ്റ്‌വർക്കിന്റെ ഇഷ്യൂ ആയിരുന്നോ
അല്ല ആ ഫോണിന്റെന്തോ കംപ്ലയിന്റ് ആയിരുന്നു ഞാൻ പിന്നെ ആപ്പ് അൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത്. അപ്പൊ ശരിയായി ഉം പിന്നെ ഞാൻ ആ ഒ പിന്നെ ഞാൻ ആരെ വിളിച്ച് അവനെ വിളിച്ച് അളിയാ പെട്ട് നിക്കുവാടാ
ഉം
സഹായിക്കണം
ഉം
എന്നും പറഞ്ഞ് വിളിച്ച് പെട്ടെന്നയിക്ക് പെട്ടെന്നയിക്ക് ക്യു ആർ അയക്ക് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുവാ
അയ് ശരി ഉറങ്ങുന്നേൻ്റെ ഇടെക്കൂടെ
പിന്നെ എനിക്ക് അയച്ച് തന്നു ഒന്നും വാങ്ങിക്കാൻ പോലും പറ്റ് റ്റില്ല ഞാൻ വന്ന് ഫുഡ് കഴിച്ചത് എപ്പളാ ഇവിടെ വന്നു ഒന്നരക്ക്
ഓ
വെള്ളം പോയി വാങ്ങിക്കാൻ എനിക്ക് പറ്റീല്ല
പെട്ടെന്ന്
ട്ടു പോയി
അങ്ങനെ
അവന്റെ അമ്മക്ക് വണ്ടി ആക്സിഡന്റ് ആയി തല പൊട്ടി ആ ആ എപ്പോഴാന്ന അറിയത്തില്ല ഞാനാണെങ്കി ഇങ്ങനെ ചുമ്മായിരുന്നപ്പോ എല്ലാർക്കും മെസ്സേജ് അയച്ചിപ്പോ ഞാനൻ ഇവനി ഇങ്ങെ മെസ്സേജ് അയച്ചിട്ട് ഡേ തമ്പി നീ എവിടെയടേന്ന് ഇങ്ങനെ ചോയിച്ച്. ഇപ്പൊ പറഞ്ഞ ഇതുപോലെ ആ എക്സാം ആണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരി ന്ന് കേയറിയതേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോയിച്ച് എല്ലാർക്കും സുഖം തന്നെയണാന്ന് ചോദിച്ച പറഞ്ഞു എടി മമ്മി ഇത് കണക്ക് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരുന്ന വഴിക്ക് ബി പി ലോ ആയി പോയി. കനെ റോഡില് എന്തോ ഭാഗ്യത്തിന് ബൈപ്പാസിലോട്ട് വീണില്ല. അപ്പറത്തെ സ പക്ഷോണ്ടല്ലോ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നന്ന് പറഞ്ഞേ
ആഹ
ഹെൽമെറ്റിനൊന്നും പറ്റിട്ടില്ല
പിന്നെ
ക്ഷെ തലയടെ ബാക് കിലാനട അഞ്ച്സ്ചിച്ച്
ഓ അതെങ്ങനെ അക്ലിപ്പിന്റെ ക്കിടി
ആഹ ക്ലിപ്പ് ലോക്കാര് ക്ലിപ്പ് ലോ
ആഹ് ക്ലിപ്പല്ല മുടി കൊടുക്കുന്ന ക്ലിപ്പ്
ഇല്ല അമ്മ ക്ലിളിപ്പൊന്നും വെക്കത്തില്ല
ആണോ പിന്നെ എന്താക്കി
ത്തില്ല
ആഹ് അടിച്ച അടിയില് എന്തേലും തേ പ്പോതാണെങ്കി
ആഹ് ഞാൻ ചോയിച്ച് അതെങ്ങനേന്ന് ചോദിച്ച് അപ്പം അവന്മാര് എടീ ഹെൽമെറ്റിന്റെ പുറത്തോ അകത്തോ ഒരു ഒന്ന അമങ്ങിയിട്ട് പോലും ഇല്ല ഹെൽമെറ്റ്
ഉം
പക്ഷെ തല പൊട്ടി എട്ട് സ്റ്റിച്ചുണ്ട്
ഊഫ്
അവനാ എങ്ങനെ ന നടു പോയി നമ്മുടെ വാരിയെല്ലില്ലേ വാരിയെല്ലല്ല ബാ ഇ ബാക് ബോണില്ലേ അതൊന്ന് ഇ നേരെ ഇരിക്കാൻ പോലും പറ്റു
ആഹ് ഓഹ് കഷ്ടായിപ്പോയേ
ത്തോ അന്നിട്ടും വർക്ക് ഫ്രം ഹോം ചെയ്തോണ്ടിരിക്കണ് ഞാൻ മെസ്സേജയച്ചപ്പോ
ഉം ന്താണ്
കെടന്നൊറങ്ങാൻ നോക്കീത് ഏഹ് വെച്ച് നോക്കിയിരിക്കാതെന്ന് പറഞ്ഞ് ഫസ്റ്റ് പറഞ്ഞ് അനങ്ങാനൊന്നും പറ്റത്തില്ല ഡീ അനങ്ങുമ്പോഴത്തേക്ക് ബോഡി ഫുള്ള് ഷെയ്ക്കായിട്ട് ഭയങ്കര വേദന
ഓ അതിന്റെ എടേക്കൂടി എങ്ങനെ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ലീവൊക്കെ കിട്ടൂലേ
ആ ഇവരുടെ ഓഫീസീന്ന് പറഞ്ഞന്ന് ചെയ്തേ പറ്റുള്ളൂന്ന് അപ്പം ഞാൻ ഓർത്ത് ഇത്രക്കും മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാരാ
അമ്പോ എന്താ അത്
ക്ക്യറിയത്തി ആ അത്രക്ക് വയ്യ തലയെക്കെ അറിയാലോ നിന നമ്മുക്കൊരു ചെറിയ പൊട്ടല് പ റ്റ്യാതന്നെ പ റ്റത്തില്ല
ആ ഇത്പ്പോ ഇത്രയും പരിക്ക് പറ്റീട്ട് പിന്നിം വർക്ക്‌ ചെയ്യണന്ന്
അവൂ മൊത്തം ദൂരന്ത ഇങ്ങ് പാലക്കാടാണെങ്കില് ആ ചേട്ട വണ്ടിയുടെ മണ്ടക്കൂന്ന് വീണ്
എ എടീ
ഓ
എന്തത്
ഓ അത് അയ്യോ അത് വല്ലാത്തൊരാക്സിഡന്റ്
എന്ത റ്റി
റ്റ രിയും ചാക്കൊക്കെ കൊണ്ടൊണ വണ്ടിയില്ലേ വലുത്
ആ ആ
അതില് പോയതാ ആ മഴയായിരുന്നു അപ്പം അയിന്റെ മണ്ടേക്കൂടെ ടാർപ്പ ഇട്ടിരുന്നു അപ്പം ആ ടാർപ്പ അഴിക്കാൻ വേണ്ടി മേളി കേറി
ഉം
മേളി കേറിയ സമയത്ത് കാലൊന്നു തെന്നി
ഓ
നേരെ ഇങ്ങ് താഴെ അതും എങ്ങനെ വീണെ ബാക്ക് ഇടിച്ചല്ല ഫ്രണ്ടി ടിച്ച് വാരിയെല്ലൊക്കെ ഒ ടിഞ്ഞു
ഓ എന്താത് ന്ന
വാരിയെല്ലൊക്കെ ഒടിഞ്ഞ് പല്ലൊക്കെ പൊട്ടി ചുണ്ടൊക്കെ പോയി
ഓ എന്നിട്ടിപ്പോ എവടാ വീട്ടിലാണോ
അയ്യോ തൃശ്ശൂര് മെഡിക്കൽ കോളേജില്
എത്രയായി ഇതിപ്പോ പറ്റിട്ട്
ഞായറ് തിങ്കള് മൂന്നോസം
ഓ ഓ പോവുന്നുണ്ടോ കാണാൻ
ചേച്ചിയുടെ ഹസ്ബൻറ്റാണടി
ആ
ഉം കേറാൻ പറ്റത്തില്ലാ ഒബ്സർവേഷനിൽ വെച്ചേക്കുന്നു
ആ
ഉം അവരാണെങ്കില് ഏ ആദ്യമേ ഗവൺമെന്റിലായിരുന്നു പിന്നെ ആ അവിടെ പറഞ്ഞു നമുക്കിവിടെ പറ്റത്തില്ല വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു പോവാൻ പറഞ്ഞു അങ്ങനെ അവര് ആദ്യമേ ജൂബിലിന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
ആ
അവിടെ പറ്റിയില്ല അവിടുന്ന് ഇപ്പം തൃശൂർ മെഡിക്കൽ കോളേജിലോ അതോ ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റ റ്റല്ലോ അവിടെങ്ങാണ്ടാ
ഉം ഉം
ഒന്നും ചെയ്യാൻ പറ്റൂല എന്തോരം സമയം എടുക്കുംന്ന് അറിയാവോ റിക്കവർ ആയി വരാൻ
എന്തായും ടൈം എടുക്കൂലേ ഇങ്ങനെ
ആ നടന്നിട്ട് നമുക്ക് പറയാം ആള് നടന്നൂന്ന്
ഉം
ഇന്റേർണൽ ബ്ലീഡിങ്ങ് ഉണ്ടായിരുന്നു അപ്പൊഴ് ആ അപ്പൊ വിചാരിച്ച് വാരിയല്ല് ഒടിഞ്ഞിട്ട് കേറിതാണെന്ന് വിചാരിച് ലിവറില് കേറിയതാ എന്നാണ് വിചാരിച്ചിരുന്നേ
സ്കാനിംങ് റിപ്പോർട്ടിലൊന്നും അതൊന്നും കാണിക്കുന്നില്ല പക്ഷെ ഈ ഫുഡ് കഴിക്കാനും പിന്നെ ഓ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല
ഓ
അങ്ങനെ ട്യൂബ് ഇട്ടിട്ടുണ്ട് മേ എനിക്ക് തോന്നുന്നു ആ ട്യൂബ് ഇട്ടേൻ്റെ എന്തോ ആണത് ആ ബ്ലീഡിങ് ഉണ്ടായിരുന്നെ
ആ
സ്കാനിംങ് ഇലൊന്നും ഒന്നും വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല ഈ വാരിയെലിന്റെ പ്രശ്നമുണ്ട് ഏ പിന്നെ ഈ ഇതുണ്ടല്ലോ കഴു ത്തിന്റെ അവിടെ
ഉം ഉം
തന്നെയും കുറച്ച് പ്രശ്നണ്ട്
ഓ ഓ
ഗാ ബഹളവും കരച്ചിലും വിളിയൊക്കെയായിരുന്നു അങ്ങനെ ഐസിയുവിനാത്തവര് കെട്ടിയിട്ടേക്കുവായിരുന്നു
നോ വേദന കൊണ്ടോ
വേദന കൊണ്ടല്ല നടന്ന് നിന്നിട്ട് പെട്ടന്നങ്ങ് കിടപ്പായപ്പോഴേ എഴ്നേ ട്ട് നടന്നോളാൻ വയ്യ വെപ്രാളം
ഓ ഓ എന്താലേ
ഉം
കഷ്ടായിപ്പോയി
പിന്നേ ഞാൻ കേട്ടപ്പോ ഒരിങ്ങിക്കൽന്ന് ഒരുമാതിരി ആയിപ്പോയി നടന്ന് നിന്നടാ പെട്ടെന്ന് ഉം ഉം
അമ്മ വിളിക്കുന്നുണ്ടടി കൊറച്ചു നേരായിട്ട് വിളി ച്ചോണ്ടിരിക്ക ഞാനൊന്ന് പോയി നോക്കട്ടെ ന്തവിളിക്കെ.
ഓക്കെ ബൈ ഉം